അലോ
ആഹ്
കേക്ക് ആഹ കേൾക്കണ്ട് എടയ്ക്ക് ഞാൻങ്ങെ സംസാരിക്ക ക്ക് ഇങ്ങനെ ഇണ്ട് അത് എന്താണാവോ പ്പെല്ലേ നാത്തുൻ എങ്ങനുണ്ടായീന്
ആഹ്
അപ്പൊ എന്താണാവോ ആ എന്തൊക്കെയാ ക്കെയാണോ ചോറൊക്കെ തിന്നോ
ചോറൊക്കെ തിന്ന് കുറച്ച് നേരം കെടക്കട്ടെ വിചാരിച്ചപ്പം കറണ്ടങ്ങ് പോയി
ആഹ് കറണ്ട് പോയില്ലേ അപ്പൊ ചൂട് എടുക്കണില്ലേ
പൊറത്ത് ചാടി
ഏ ഇവിടെ ഇൻവേർട്ടർണ്ടാണ് കറന്റ് വേണോന്ന് അറയില്ലല്ലിപ്പൊ
ഇൻവേർട്ടർ ഇല്ല നമ്മക്ക് ഔ കറന്റ്റ് ഒകെ പോലുണ്ടോ നല്ലോം പോവ്ണ്ട് ആ ഇൻവേർട്ടറില്ലോല്ക്ക് അതറീലെ വോൾട്ടേജ് പോവ രണ്ടീസം ഓൾട്ടേജും ഇല്ലേനി പഠച്ചോനെ എന്നട്ട് ത് ഞാനന്താ ചെയ്തിനെന്നോ വ മാക്സി മാക്സികൂടെ കരണ്ട് കട്ട് തലേ കൂടെ വെള്ളംപാർന്നിട്ടാ ശ കറുതാക്കിരുന്നു നലത്ത് പോയാ കടക്കും ഇന്നട്ട് ആ ഇന്നട്ട് അത് ഉണങ്ങുമ്പോ പിന്നിണീറ്റ് പോകും പിന്നിം പാരും അങ്ങനെപ്പോ ഇന്നലിം മിനിഞ്ഞാ ഇന്നലല്ല മിഞ്ഞാന്നും ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി ഈ രണ്ട് രാത്രി കാള രാത്രിയനി ഇനിക്കറീല്ല ആ ഇനിക്ക്‌ അനങ്ങിയാ തുമ്പലും ഉം മറ്റതൊക്കെ ഇണ്ടാണത ക്ഷേ ഇപ്രാവശ്യലല്ലോ
അഹ അത് ഇങ്ങനെ ഈ ചൂടിന്റെതുകൊണ്ട് പഠിച്ചോ പറ അദസും കൂടി തന്നാ
ഉം അല്ല ജലദോഷം സൗണ്ട് മാറിട്ടുണ്ടല്ലോ പിന്നെ എ ന്ന പിന്നെ ആയരത്തി കുഴപ്പമൊന്നുമില്ല ഞാന ഇൻക്കാണെങ്കിൽ ഒക്കെ ഏതേ വഴിക്ക് പോവുകവാണെങ്കിൽ ഞാാന് തട്ടൊക്കെ ചുറ്റിക്കെട്ടി തി അങ്ങനെ തന്നെ പോവാ അങ്ങനെ പോവാണെങ്കിൽ ഔ പോവാണെങ്കിൽ മേല് കഴികിട്ടെ പോവള്ളൂ തലനക്കലില്ലല്ലായിരുന്നു മഴക്കാലത്തും വേനല് ആദ്യത്തക്കത്ത ഇപ്പം എണ്ണി ഇടൂല ഇങ്ങനെ വള്ളേ എത്ര നേരം വെള്ളം പാര്നെ വച്ചൽ എത്ര നേരം വെള്ളം അങ്ങനെ പാരാണ് എന്താ ചൂട് ആ അത് അതാണ് പറ്റിയ പിന്നെയും ചൂട്ട്ട്ട്ക ഇപ്പ ഞ ന ഞാനന്താ വിരി സരട്ടിനി പാർട്ടി പാർട്ടിന്റെറതായി ത് ആ വിഷറിയോണ്ട് ഇങ്ങനെല്ലാ അടിപൊളി വിഷറിയാട്ടോ
ഹ ആയ്യ് എങ്ങനെത്തെയാ
അത് ഓനെ പാത്തിന്റെ ചിഹ്നം വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക്ക് അല്ലാം ചാ അമലി
ആ ആ ആ
ഐസ് കോലുണ്ടല്ലോ പണ്ടത്തെ ആ ഐസ് കോലാട്ട് അത് നല്ല വിഷറിയാ നല്ല ഉഷാറാ ഹ ഹ ഹ ഹ
കരം വല്യ കോല
ആ വല്യ ആ വയലാറ് ഹൈസ്കൂളിണ്ടായിട്ടും കുറച്ചും കൂടി വീതി ഉണ്ടായിട്ട് ഒരാൾക്ക് പിടിക്കും ഇക്കാംപറ്റിയെ
ആ ആ ഓ അപ്പൊ നല്ല സുഖം ഉണ്ടാവലോ ചട്ടയൊക്കെ ആകുംബോ
ആഹ് ചട്ടയും പല സുഖമുണ്ട്
ആ
നല്ല സുഖണ്ട് അത് എല്ലാ വീട്ടേക്കും എല്ലാ വീട്ടക്കും ഒന്നേ കിട്ടുള്ളൂ ഞങ്ങക്ക് കരണ ഇപ്പ ആ ആ പിന്നെ അങ്ങനെ പോയി കണ്ടിപ്പാക്ക അങ്ങാടി അങ്ങടിന്ന് കണ്ട് കണ്ട്പ്പാക്ക ഒന്ന് കൊടുത് അപ്പ എന്നിട്ട് ഉം ഞാനും മോന്‌ അയിന് കച്ചറയിന അപ്പളാ അവെ രണ്ടാമ കിട്ടിയത് നല്ല സുഖം കറന്റ് പോയാ നമ്മള് വീക്ഷണം എന്നാലും പുറത്തിറങ്ങി പോയാൻ കഴൂലല്ലോ രാത്രി ഒന്നും ഊം
വേനൽക്ക്
അത് വേനലായിട്ട് എല്ലാ എന്റെ ചെടികളൊക്കെ കരിഞ്ഞു ഇ നനച്ചിട്ടന്നെ ഒക്ക കരിഞ്ഞു പോയി ചെടി വെച്ചിട് ഒരുപരുപാടി ഉണ്ടാരുന്നലോ അതൊക്കെ ഇണ്ടായിനൊക്കെ പറ്റിപ്പോയി ഇപ്പൾക്ക് പോയി പ്പം പച്ചക്കറിമൊക്കെ ഇങ്ങനെ നോക്കും മത്തൻ കുഴിച്ചിട്ടിട് ട്ടുണ്ട് രണ്ട മൂന്നാല് പ്രാവിശ്യം എല കറിവെച്ച് ഞാന് ഒരു കായ രണ്ട് കായ വറു ച്ച് ഇതാക്കി ചീര ചെടിച്ചട്ടില് ചീര ഉണ്ടാക്കി ചീര ചെടിച്ചട്ടി
അഹ് അപ്പൊ പോയിക്കോളും ഇത് ഒന്നും തിന്നൂല
കൊച്ചി
ചേക്കുവ ആഹ് ആഹ് നല്ല ഐഡിയണല്ലേ
മൂന്നാല് തൈയുള്ളു തൈ നമുക്ക്
ആഹ് ആഹ് അല്ല എ എങ്ങനെ ഇങ്ങോട്ട് കട്ട്ചെയ്ത എടുക്കുവ അതോ അയ്മിന്ന ഇല നുള്ളി എടുക്കേ
കട്ട് കട്ട് ചെയ്എടുക്കും
എടുക്കൂലേ ആഹ് അത് നല്ലൊരു ഇതാണല്ലേ കവറിലാക്കിച്ചു ആ നമുക്ക് എടുത്തക്കണെങ്കി എട് പുസ്ത്തക്കവൊക്കലെ
ആഹ് മുളക്ക് മാറ്റി കോഴിക്കൾ ഒക്കെ ഇതാക്കാത്തോടത്തക്ക് മാറ്റിയൊക്കെ
ആഹ് ഈ മത്തന്റെ ഇല നുള്ളിയാ പിന്നെ മത്തൻ കായ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ സത്യാ
ഞ അതിന് എങ്ങനെന്നോ പീടിക പീ നമ്മൾ കറിയക്കാ അങ്ങോണ്ടരുന്ന കുരുവില്ലേ
ആഹ്
അത് മൂത്തത് നോക്കി ഉണക്കിയിട്ട് അത് കുഴിച്ചിട്ടതാ അത് കുഴിച്ചിട്ടതാ എന്നിട്ട് ഒരു കായകിട്ടി നല്ലൊരു കായകിട്ടി ഞങ്ങൾ രണ്ട് പ്രാവശ്യം മ് ര പ്രാവശ്യം കറിവെച്ചു എല എല ആഹ് നാടൻ മത്തൻ എന്ന് പറഞ്ഞതി ഞമ്മള് കുഴിച്ചിട്ടതാ
ആഹ് അങ്ങനെ ആഹ് ആഹ് അല്ലെ നാടമത്തൻ പറയാണ്ട് പറലോ ഉള്ളില് വെള്ളള്ളത് നടനെ മഞ്ഞുള്ളത് പുറത്തുന്ന് വരണ അങ്ങനെയൊക്കെ പറയല്ലോ അത ഞാൻ ചോദിച്ചേ
കറി കേട്ടോ
ആഹ്
അതിനെ പറ്റിയൊന്നുംനിൻക്കറിയൂല നിക്കാണെങ്കി മത്തൻന്റെ ഇല ആയാലും ഇഷ്ടമാണ് കറി ആയാലും ഇഷ്ടമാണ് മത്തൻന്റെല്ല ഉ മത്തൻ മത്തൻന്റെല്ല എങ്ങനെ വെച്ചാലും ഇഷ്ട തേങ്ങ അരച്ചുകണ്ട് അങ്ങനെ
തേ തേങ്ങ അരച്ച് കറി വക്കും മത്തൻറ്റില
തേങ്ങഅരച്ച് ഒലത്ത് അതാക്കാ ഉപ്പേരിയാക്കിട്ട് തോരനാക്ക തോരനാക്കുക മത്തന്റില തോരൻ ഉം അത് നല്ല രസം അതായാലും മതി താളിപ്പ താളിപ്പ ഇപ്പായാലും മതിട്ടോ
ഉണ്ടാക്കണ
എങ്ങനെ
താളിപ്പനാട്ടീലും ഇഷ്ട
ആ തോരന തോരക്കുന്നതാ എനിക്ക് മത്തൻറല എങ്ങനെ ആയാലും എങ്ങനെയ ആയാലും വേണ്ടില്ല അതിൻ്റെ ആ വെള്ളം കിട്ടിയാൽ മതി വറത്ത്‌ കൂട്ടല്ലെങ്കിലോ ചെരങ്ങന്റെല അത്ര ചെരങ്ങന്റെല അത്ര രസല്ലാട്ടീ അത്ര രസം കിട്ടൂല കുമ്പള ത്തിന്റെലാണ്
ഹേ ഒരു നല്ല പതായി നിക്ക ഏതാ ഒരു കൊയിച്ചില പോലെ അ ആ ആ അതുപോലെ കഞ്ഞിത്തുകല്ലേ കഞ്ഞിത്തുക
ആ അയിന്റെ രസം പറയണ്ട അയിന്റെ ടസ്റ്റ് അത് നുള്ള് എടുക്കാൻ കൊറ കുറച്ച് പണിയാണ് പറഞ്ഞിട്ടുകാര്യമില്ല എല്ലാ രസ
ഞാ ഇവിടെ തൊടുവല് മഴ പെയ്യുമ്പോളല്ലാം ഇണ്ടാകുക
ഉം കഞ്ഞിത്തൂകി കുമ്പളത്തിന്റെ എലൊക്കെ ഒരു ഒരു ഇതിക്ക് വരും ഉം ഉം അണാ എലക്ക് ഉം ഉം പിന്നെ അവിടെ എന്റെ വല്യ അളിയാന് അല്ല ഭയങ്കര ഇഷ്ടാ എന്നിട്ട് ഓള് പോ എന്നാ പറയും കാ അണ്ടെങ്കിൽ കഞ്ഞിത്തൂക ണ്ടെങ്കി കാവറൊക്കെയിട്ട് കീസ കെട്ടുകാണ്ട കയ്യിന് അങ്ങനെ അങ്ങനെ നുള്ളെയെടുത്തു അതിന്റെ അതിമ്മേ തട്ടാതെ നട്ട് മാത്രം ആ അങ്ങനെ നുള്ളിയാ മതി എന്നാലും എങ്ങനെ എങ്കിലും തട്ടാതെക്കലതെ മറ്റേ ഒന്ന് തട്ടിയ അങ്ങനെ അങ്ങനെ എന്തൊ കേക്കുമ്പോ അത്ര ആ അവിടെ പറ സ്ഥലല്ലേ അല്ലേ
ആ അപ്പ ടൗലെ ആ നല്ല രസം അതേപോലെ നമുക്ക് തോന്നണ കൂണ് അല്ലെ അതുവരെ കൂണ് അങ്ങനെ തിന്നിട്ടില്ല ഉം ആ
ഇവിടെ ഇവിടെണ്ട് ഇവിടെ രാത്രി ഇണ്ട് ഇണ്ടാക്കുന്ന സ്ഥലം അങ്ങനത്തെ
ഇണ്ടാക്കണത് ഇഷ്ടാണ് പക്ഷേന അല്ല ഇണ്ടാക്കണത് നമ്മള് കിട്ടിക്കാണ്ട് ന്ന് ഒ
ഇപ്പം വേറെ തന്നെയാണ്
ആ മറ്റേത് ഇങ്ങനെ പീടീന്ന് ഒരുട്ടൊക്കെ വാങ്ങിക്കൊടന്നതിന്നണ്
പിന്നെ ഞാനും ഞങ്ങളെയും ഓക്കെ ഞങ്ങളെ ൻ്റെ വീടിൻ്റെ അവിടെ എന്താ കരിക്കുഴിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല ഉണ്ടായിരുന്നല്ലേ ചെറപ്പം അപ്പം കാലത്ത് പിന്നെ പാൻറ് എക്ക് അമ്മായിമ്മ അമ്മായിയാലൊക്കെ ഉണ്ടായിന് ആ സമയത്ത് എന്നിട്ട് ഇങ്ങനെ കൂണ് ഉണ്ടാവുന്നാന്റെ സ്ഥലം പറയുന്നിട്ട് ഞാനും ൻ്റെ ആങ്ങളെയും പോകുന്നുട്ട് ഞങ്ങള് മടിയില് ഒക്കെ പറിച്ചിട്ട്ത്ര കൂണ്കൊണ്ടുന്നീനി അപ്പൊ കല്യാണം കഴിഞ്ഞോടത് കണ്ടിട്ടല്ലല്ലോ ഞാൻ പിന്നെ
അല്ല അതെ അയിന് സമയം ഒക്കെ ഉണ്ടല്ലോ പറച്ചാനും കൊറച്ച് കഴിഞ്ഞ പോയി ആ
ആ കൂണ് ഇടി ആറിണക്കാണ്ട്
ആ
കൂണ് കിട്ടുന്നത് അറിയും അത് ക കിടത്തിലോ അങ്ങനെ ഏതൊക്കെയോ മാസത്തിലാ
ഇടിണ്ടാവുമ്പോളണ ഉണ്ടാവല്ലേ ആ ആ
അത് രസാണ് പോണ് അത് പിന്നെ ഒരു പ്രാവശ്യം ആങ്ങളെൻ്റ ഫ്രണ്ട് ഓന്റെ ചങ്ങായി ന്റെ പെങ്ങളെ നാട്ടില് എന്തോ വേറൊരു പൊടിച്ച് എന്തോ ഒരു എന്തോ ഒരു കൂഞ്ഞനെ വേറോരു ഇതക്ക് കി കിടുന്നില്ല അങ്ങനെ ഒന്നായിട്ടൊരു പൊടിനെ ആ ഒന്നായിട്ട് അല്ല അല്ല സ്ഥലം നായിട്ട് പോട്ടും കൂമ്പൊടന് ഇതുണ്ട് എന്താണ് അപ്പേര് പറ മറന്നുപോയി ചെറു പ്പത്തി തല്ലേ അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ ഉ അങ്ങനെ കൊട്ട കണക്ക അക്കന് കിടും അപ്പോ അങ്ങനെ
ഏ അതല്ല ഈ കൂണ് ഉണ്ടാകുമ്പോം അത്ണ്ടുന്ന സ്ഥലത്ത് പിന്നെ ആ മുറ്റത്തെ വർഷം അതേപോലെ ഉണ്ടാവുവോ
ആ ഉണ്ടാവണ്ടാവും
ആ അങ്ങനെ
ഏകദേശം ഉണ്ടാനുണ്ട് ഉ അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ തെര ഞ്ഞ് പോക ലുണ്ടായിന് ആ സമയത്ത് എവിടെങ്കിലും ആരിക്കെങ്കിലും ഒന്നോ രണ്ടോ കൂണ് കിട്ടി നി എന്നാ ല്
ആ പിന്നെ ആ മല
ആ അത് പണ്ടൊക്കെ രി ഉണ്ടാക്കികാ ണ്ട് വിക്കലുണ്ടായിനല്ല മരങ്ങള് അങ്ങനെ കരിക്കുഴിയ കരി കരി കരി
ആ ആ മരം വെട്ടിക്കാണ്ട് കാര്യൊക്കെ ഉണ്ടോ
ഇതാക്കിയണ്ട് അങ്ങനെ ഒരു കരി കരി വൽക്കണ സമ്പ്രദായ ക കൽക്കരി
ആആആ മനസ്സിലായി ആ
അങ്ങനത്തെ കുഴിയിലാണ് ഈ പൊ പൊടീനത് അരി ചേങ്ങ
ആ ആ അങ്ങനെയൊക്കെണ്ട് ത് ശെരിക്കൊരു പങ്കസം അങ്ങനെ എന്തോ അല്ലേ
അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അതൊരു സ്മെല്ലുംണ്ടാവട്ടോ ആ പൊ പൊട്ടി പൊടിഞ്ഞൊടുത്ത് മറ്റേപ്പത്ത പടക്കല്ലേത്തോ എത്താ പോ അതിനെട്ടേ ആ പട
മ് അങ്ങനൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിക്കണ് പക്ഷെ എനിക്ക് സംഭവം അറിയില്ല ഞാൻ കണ്ടിട്ടുല്ല അങ്ങനെ പൊഴിഞ്ഞ് പിന്നെ ഈ അല്ലാത്ത കൂണുകൾ ഇങ്ങനെ കാണുന്നല്ലാതെ തി തിന്നാൻ പറ്റാത്ത ഇണ്ടാവുല്ലോ
പയമക്കാര് പയ പ വല്യമാരെക്കൊലക്കെ പറയും കൂൺ പറിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാ പിന്നവിട പൊ കിട്ടൂല അങ്ങനെയൊക്കെ പറയും മ് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പറയും
ഏഹ് കൂണിനെ കുറിച്ച് പറഞ്ഞിട്ട് കൊറേ ഭയങ്കര രസം ഇനി ഇങ്ങന പറയാൻ തോന്നുന്നേ ഇപ്പൊ കൊറച്ചൊരു തിരക്കിലായി പോയി മു ആഹ് എന്നായിക്കോട്ടെ ആഹ്